ഹലോ കേക്ക്ണ്ടോ? ആഹ് എന്താ പരിവാടി?
പരിവാടി ചായടിക്കേനി
ഏഹ് ഇത്ര നേരം വൈഗ്യോ?
ഉം അഴ്. കുട്ടികള് ഒന്നും ഇല്ലേനി. ഓരൊക്കെ വന്നാല ചായണ്ടാക്ക കേട്ട്
ആഹ് ആഹ് കുട്ടികള് എങ്ങട്ടാ പോയിന്നു ഒയവായിട്ട്?
ഓഹ് ഓല് പൊറത്തു പോയിനി. ഇപ്പം ചെങ്ങായിച്ച്യോൾടൊക്കോപ്പരേ.
ഏഹ് രാത്രിയേക്ക്ള്ളതൊക്കെ ആയോ?
ഓഹ്
അഹാ
ഇന്നക്ക്ള്ളതായി. ങ്ങൾതോ?
രാത്രിയേക്കും ഞാന് ആഹ് ചപ്പാത്തിണ്ടാക്കാൻ വിചാരിക്ക്ണ്ട്. ഇന്ന് ഉച്ചക്കൊരു പരിപാടിണ്ടായിന്. ഒരു കുടിരിക്കൽണ്ടായിനി. അപ്പ എല്ലാരും അങ്ങട്ട് പോയി. അപ്പ രാവിലെ ചോറൊന്നുണ്ടാക്കാ തോണ്ട് പ്പ വൈന്നേരം തീയൂട്ടി ചോറൊന്നും ഉണ്ടാക്കാനാവൂല്ല വിചാരിച്ചു. ഇഞ്ഞ്പ്പോ ഗ്യാസുമലങ്ങ്ട് ചപ്പാത്തിം ബാജിയൊക്കെണ്ടാക്കാന്ന് വിചാരിച്ചിരിക്ക അതന്നെ. ചോറ്ണ്ടാക്കിയാ കറ്യാണം. കറിണ്ടാക്കിയ അയ്ക്കൊരു കൂട്ടാൻ വേണം.
ചേലോൽക്ക്ചപ്പാത്തിന്റെ പണി നല്ല ബുദ്ധിമു
ആഹ് ഉം ഞാൻ പ്പ ര പരമ പരത്തൊന്നുല്ല. പ്രസ്മലങ്ങട് പരത് തും ന്ന്ട്ടങ്ങാട് ചുടും
ആഹ് ആഹ് ആഹ് അപ്പ ഇങ്ങള് എങ്ങനെയാ? പൂവാ ആഹ് പ ഇതാക്കലെങ്ങനെ? പൊടി വാട്ടല് എങ്ങനെ?
ചൂടുവെള്ളത്തില് വാട്ടും.
വെള്ളം ഒഴിച്ചിട്ട് വാട്ടലാ?
അല്ല, നമ്മള് സാധാ പത്തിരിക്കു വാട്ടുമ്പോലെ. വെള്ളം തിളപ്പിച്ചിട്ട് അയ്ലേക്കിട്ടിട്ട് വാട്ടും. ആഹ് ഞാനങ്ങനെതന്നെ ഇണ്ടാക്കല്.
റ്റ് ചെലോല്ണ്ട് പച്ചവെള്ളത്തിലൊക്കെ കൊഴച്ച്ണ്. അത്ങ്ങട് വാട്ട് ടി പോലാവും.
ആഹ് പച്ചവെള്ളത്തി കൊയക്കലെന്തിനാ അറിയോ ഞാനൊക്കെ, ഭൂരിണ്ടാക്കാന്. ഏഹ്. ഭൂരിണ്ടാക്കാൻ പച്ചവെള്ളത്തില് കൊഴച്ചാല് നല്ലോണം നന്നാവും. എണ്ണ കുടിക്കൂല. ഏഹ്. അയ്‌ന് വാണ്ടി ചൂടുവെള്ളത്ത് കൊയച്ചാല് എണ്ണ നല്ലോണം കുടിക്കും ഭൂരി. ഉം.
ചെലോല് യൂട്യൂബിലൊക്കെ കാണാട്ടോ പച്ചവെള്ളത്തില് ഭൂരിണ്ടാക്കണ് ചെലര്. പിന്നെ ഇപ്പൊ ആ പൊരിക്കിണ്. എണ്ണക്ക് പകരം പച്ചള്ളം എടുത്താട്. നന്നാവെന്ന
അതെങ്ങനെ? അത് നടക്കോ? ഇനിക്കറിയില്ല.
ആഹ് തെളച്ച വെള്ളത്തിക്കിട്ടായിട്ട് പൊള്ളിച്ചെടുക്കണാണാ.
ഉം. ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയില്ലാട്ടോ.
ഞാനിങ്ങനെ കണ്ടിട്ട് ചെയ്തില്ല്യാട്ടോ. ഇന്നാൾ കണ്ട് യൂട്യൂബിൽ ഇങ്ങനെ.
ആഹ്. അത്പ്പം പിന്നെ നമ്മളീ എന്താ പറയാ, കമ്പളം ഇട്ടിട്ട് ചോളം നമ്മള് വീട്ടിൽ തന്നെ ചീനച്ചട്ടിൽ ഇണ്ടാക്കാൻ പറ്റ്വല്ലോ ഇപ്പൊ. അതേമാതിരി ചെറുപയറ്ട്ട് അങ്ങനെ പൊട്ടിക്കണത് പറഞ്ഞാണ്ട് വീഡിയോ അ ച്ചല്ലോ കൊറേ. ഏഹ് അയിന്റെ ഒക്കെ ബാക്കി കീക്കാറേ. അവിടെ ചെറുപയറങ്ങനെ കുക്കറിലിട്ട് ആരതും പൊട്ടീട്ടില്ല.
ആഹ്.
കൊറേ, ഞാനൊക്കെ പരീക്ഷിച്ചോക്കീനത്. ചെറുപയറാവുമ്പോ ഒരു രസാണല്ലോ. ആഹ് അപ്പൊ ഞാനും നോക്കീന്. പക്ഷെ അത് നടന്നില്ല. അതേ പോലായിക്കാരപ്പതും.
മ്മ് രാത്രിയൊക്കെ ചോറന്നെ. ആഹ് ചോറ് ആഹ് ക്കിത്ണ്ട്. ഉച്ചക്ക് വെച്ചത്. ഇന്ന് കറി മീൻ കറിയാണ്.
ഏഹ്. മീനങ്ങനെ വീടിന്റെ അടുത്തേക്ക് വരുവോ?
ഇല്ല ഞങ്ങള് പുറത്ത്ന്ന് വാങ്ങലാ.
ഏഹ്.
വീടിനട്ത്തേക്ക് വരും പക്ഷെ വാങ്ങലില്ല. അത് പഴയ മീനാ. ഒരിക്ക വാങ്ങീ ചീഞ്ഞ ഒരു ഒന്നിനും പറ്റാത്ത മീന്.
ആഹ്.
വായില് വെച്ചിട്ട് ഒരു ഒരു എന്തോ സെയ്സ് നീറ്ണ പോലെ. അത് പിന്നെ, പിന്നെ ഞങ്ങള് വാങ്ങിയില്ല.
എന്നോ പിന്നെ
ആഹ്.
ഇപ്പ പിടിച്ച് വെച്ച മീനേക്കാരെ.
ആഹ് അതന്നെ. അതങ്ങനെല്ലേ ഓല് ഈ എറക്കണ സാധനം ബാക്കിയുള്ളത് ഐസിലൊക്കെ ഇട്ടച്ച് പിറ്റേന്നും കൊണ്ടരേ ല്ലേ. മറ്റേ കടേലാവുമ്പോ അങ്ങനെയല്ല ഓല് എന്നും കൊണ്ടുവരുന്ന മീനല്ലേ ഇണ്ടാവാ.
ആഹ് ആഹ്. ഇപ്പയിന് ഈ ട്രോളി നിരോ തന്നള്ളോണ്ട് മീനും നല്ല കിട്ടൂല്ല ഇള്ളേനാണെ നല്ല വെലിം ഇണ്ട് ആഹ് അതെ
എന്തോരു പൈസ മ മത്തിക്ക് വരെക്കും പിന്നെ മുന്നൂറ്റിയൊക്കെ ആയിനു ആഹ് സാധാരണ ക്കാരെ സാധന മത്തി ആയെനെ വാങ്ങാൻ വയ്യപ്പോ
ഉം അതാണ് ഞാനും മീൻ വാങ്ങിട്ട് കൊറെ ദിവസായിണിപ്പോ
ഏഹ്
ഉം
ഇവടെന്റെ പുതിയാപ്പിള ത്തരെ കാട്ടല് ഈ പൊയ മീനില്ലേ
ആഹ്
പൊയമീൻ വല്യ നോക്കിത് വെട്ടിച്ച് വാങ്ങല എന്നാൽ അത് തോന ഇണ്ടാവും ചെയ്യും അധികം പൈസ ആവില്ല ഒരു മീന് നൂറ്റിമ്പത് രുപ്യ അനൊക്കെ ഇണ്ടാവുള്ളൂ ആ ഒരു മീന് ന്നെ വല്യ മീനാരിക്കും ഇണ്ടാവ അങ്ങനെ ആകുമ്പോ നമുക്ക് കറി വെക്കാനും പൊരി
ആഹ് പൊഴമീൻ നല്ല രസാ അതിന് ചെലോല് കൂട്ടൂല ൻകൊക്കല്ല ഷ്ടാട്ടോ പൊയ മീന്
വടെ മിഞാന്ന് വാളേ ന്തോരു മീൻ പറഞാണ്ട് കൊണ്ട് വന്നാണ് നല്ല രസണ്ട് പൊര്ച്ചിട്ട്
വാളൊക്കെ ആള്കള് നമ്മള വീട്ടിലൊക്കെ പോറ്റ്ണെ അങ്ങൻത്തെ മീനാണല്ലോ കുഞ്യെ പിന്നെ മീനളെ വാങ്ങീട്ട് അങ്ങനെ വളർത്ത് മീൻല്
ആഹ് വൾത്ത് മീൻല് ആ ങ്ങൻതെന്തോര് താ അത് ആണേലും നല്ല രസൊണ്ട് പിന്നെ അയ്ന്റെ കാമ്പ ക്കെ പൊര്ച്ട്ടൊക്കെ നല്ല ടേസ്റ്റ് വല്ല്യെ മീനേനിട്ടോ ങ്ങട്ട് രണ്ടാള് ഷേറൂടി വാങ്ങിയർന്നി അപ്പൊ ഇര്ന്നൂറുപ്യെന്റെ മീനണത് ഇരുന്നൂറ്റി പത്തുർപ്യാന്റെ അപ്പൊ രണ്ടാളായപ്പോ പൗതീംപൗതി ത്തത്യേല്ലോ അവ നൂറ്റി പത്തുർപ്യ ആയ്ട്ടൊള്ളൂ ഒരാക്ക് ന്നാൽ തോനെ എർ ച്ചിയുണ്ട് പിന്നെ നല്ല രസം ഞാപറ അങ്ങനൊക്കെ കിട്ട്യാസു
അങ്ങനെ കിട്ട്യാ സുഖ നല്ല മീൻ കിട്ടും ചെയ്യും ള്ളത് പിന്നെ പൊയമീന്റെ ലന്നാല് കൊറേ ദിസം വെക്കൊന്നുല്ലല്ലോ അന്നന്ന് പിടിക്ണ മീനാവൊല്ലോ
ആഹ് അതന്നെ
ഉം ഇവടന്നും അങ്ങനെ പൊയ മീനൊന്നു കിട്ടൂല ഇത് ങ്ങനെ ഈ വരുണ മീനന്നെ കിട് ഉം ഞങ്ങള്
ചെറിയെ സമയനോട് ആ ചെറിയ്യ ഉപ്ട്ട് തിരുമണ ആഹ് ഒരു വ ന്തല്ണ്ടല്ലോ മ്മള് വർത്ത്ട്ക്ക്ണെ ആഹ് അ ത് കൊണ്ട് അത് തോനെ കുണ്ടോരെ ല്ല രസിക്കല്ലിസ്റ്റാടണ് വർ
തന്നെ ഇവടെ ഞങ്ങള വീട്ന്റട്ത്ത് തോട്ണ്ടേയ് ന്നട്ടാ തോട്ട്ന്നൊക്കെ പണ്ടൊക്കെർഞ്ഞാല ങ്ങളങ്ങന നല്ലോ മീ പിടിക്കെന്ന് ഇപ്പൊ ഇപ്രാവശ്യന്നും ആർക്കും മീ കിട്ടീട്ടില്ല ഉം ഞാ പിന്റെ മക്കള് ന്നാള് ഈ വെക്കേഷൻല് ഐറ്റക് മീ ഓരോര്ത്തര് പിടിക്കണണ്ട്ട്ട് പൂതിയായ്ട്ടെ ഈ ചെരട്ടെല് ചെര്ട്ടന്റെ മേലെ ങ്ങനെ തുടി തുണി കെട്ടും ന്നട്ടയ്ന്റെ ഉള്ളില് ന്തേലു തിന്നാട്ടൊടുക്കും അന്നട്ട് വെള്ളത്തില് കൊണ്ടോയി ഇങ്ങനെ പൂയ്ത്തി ച്ചാല് ആ തിന്നാള്ളത് തിന്നാ വെണ്ടിഅയ്‌ന്റെ ള്ളിലേക്ക് വരുമ്പോ അങ്ങനെ കുട്ങ്ങും മീനള് അങ്ങനെ കൊർച്ച് മീനാളയ്റ്റേള് പിട്ച്ചോണ്ടന്നീന് ഇതേമാരി ആഹ് ചെറിയ്യ പെര്ലേള് അല്ല ഞാനാ മുർച്ച് പൊര്ച്ചോടുത്തയ്റ്റങ്ങക്ക് ബബടെന് പർഞ്ഞാല് ഉന്റെ വാപ്പക്കെ ഉള്ള കാൽത്ത് ച്ചാലു മീൻ ഓക് പോവോയ് പൊയേക്ക് മീ പിടിക്കന് ന്നട്ടല്ലോണം ഇതേമാരി വെല്യ വെല്ല്യേ മൊയ്യ് ബിലാല് അങ്ങത്തെ വെല്യ വെല്ല്യെ മീനാളക്കെ കൊണ്ട് വരും ഇതേമാരി നല്ല ചെറിയേ മീനാളും ഉണ്ടാവും എല്ലാ സൈസ് മീനാളും ഉണ്ടാവും അങ്ങനെ തിന്ന് തിന്ന് ഇഷ്ടായതാ അപ്പൊ ഈ പൊയമീനോണ്ട്
ആ ഇ ഇ ഇന്റെ വാപ പ്പക്കാദ്യം എ എങ്ങനെെനിഅറിയോ ന്റെ വാപ്പൊക്കീ മറ്റേ ക്ലാസലോറ്റ് എന്ന് പറഞ സാനണ്ടല്ലോ പയേ കാലത്ത് നെ ആ സാനും വാളും കെണ്ട് പോയിട്ട് വെട്ടിക്കൊണ്ടരല മീന് നല്ല രസ
ആഹ്
പാടവക്ക ആയ നല്ല വള്ളും കേറു ല്ലേ
അങ്ങൻ ത്തേട്ത്ത് നല്ല മീന് ഇണ്ടാവും ഉം ഉം അങ്ങനൈയ്നി പണ്ട് മീ പുട്ച്ചാനൊക്കെ പോണ കഥക്കെങ്ങനെ പറീണേക്ക ഞാന് ചെർപത്തില് ഇൻക്കോർമ്മ ഇണ്ട്ട്ടോ അങ്ങനെ മീ കൊണ്ട് വര്ണെ തിന്ന്ണൊക്കെ അതോണ്ടന്നെ ഇപ്പളും ഞമ്മക്കാ മീനൊക്കെ ഇഷ്ടാ അയ്ന്റെ ഇത് ചെല ആളുകള്ക്ക് ഇപ്പളും പറ്റൂല പൊയ മീനെന്നു ആ ടേസ്റ്റ് ഇബടെ ആഹ് അതന്നെ ഇന്റെ പെരേ കൊണ്ടന്നിട്ടും കാര്യല്ല മക്കളഷ്ടല്ല എന്നെങ്കിലും ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോ പൊയ മീൻ കണ്ടാല് ഇന്റെ പുത്യാപ്പള ചോയ്ച്ചും അൻക്കാണോ പൊയ മീൻനൊയ് പറ ആഹ് ഒരാള് തിന്നാ മൂപ്പരും തിന്നൂല മുപ്പർക്കൊന്നും അങ്ങനെ തിന്ന് ചെലില്ല ഓരോ നാട്ടിലൊന്നും അങ്ങനെ പോയയും പോയ മീനൊന്നും ഇല്ലാത്ത ഏരിയായൊണ്ട് അങ്ങനെ തിന്നിട്ട് അയിൻ്റെ രുചിയറിയില്ല എന്നിട്ട് മൂപ്പരും വല്യ ഇതിൽ തിന്നൂലാ ഇണ്ടാക്കിക്കൊ ഞാൻ തിന്നോണ്ട് ന്ന്ക്കൊ പറയും ഒരിത്തിരി ഒഴിച്ച് നോക്കുന്നല്ലാതെ അങ്ങനെ തിന്നൂല ഇഹ് ഇഷ്ടപ്പെട്ട് തിന്നൂല അപ്പൊ എനിക്കൊരാക്ക് വേണ്ടി വാങ്ങുലാ വിചാരിച്ച്
കറി വെക്കനേക്കാളും ടേസ്റ്റ് പൊരിക്കാ നല്ല രസാ പൊരിച്ചാല് നല്ല ഉള്ളി ഇഞ്ചും കരിവേപ്പിലൊക്കെ ചതുക്കി ഇട്ടാട്ട് നല്ലോ മസാല കൂട്ടി കൂട്ടി കൊറചേരം വെച്ചിട്ട് പിന്ന പൊരിച്ച് നേക്ക നല്ല
അതായാത് കഷണം മീന് മാതിരി ചെരിച്ചുവെട്ടി കിട്ടണല്ലേ ഉം അതയിന് ആ പീടിയക്കാര് തന്നെ വെട്ടണം ഉം ഞമ്മള് വെട്ടിയാ അത് അങ്ങനെട്ട് ആകൂല്ലാ
ഹ് ഹ്
ഉം ഓരെ വെട്ടിന് വേറെ പ്രത്യേകതല്ലേ
മറ്റേ മ മ ഉം ചെറിയ ചെറിയ കുഞ്ഞു മീനുകളാ കിട്ടല് ആഹ് പരലും പിന്നെ വത്തലും കോലിയോ എന്തൊക്കെയൊ ഒക്കെ ഉണ്ടാവല് ഉണ്ട്
ആഹ് ആഹ്
ആഹ് നല്ല രസാ അയ് ഇങ്ങട് ആഹ് വല്യ ഒരു ചെ കൊട്ടലൊക്കെ കിട്ടു ഇന്നട്ട് എല്ലാർക്കും കൂടി കൊടുക്കും ക്കും കൊണ്ട്ന്നാട്ട് ഇവിടക്കാ വിതരണം ചെയ്യലാ വലിയാ ചാക്ക് കണക്കിന് പിടിച്ചു കെണ്ടോന്നാട്ട്
ആഹ് ആഹ് രസാണത്
മീന് പുട്ച്ചാൻ പോകല്
ആഹ് അതന്നെ ആഹ് ഇവിടെ ഇവിടെക്കെ ഞങ്ങളെ തോട്ടലൊ ക്കെണ്ടായിന് കുറച് മുമ്പ് അങ്ങനെ ചാക്ക് ഇട്ടക്കും ചാക്ക് ഇട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കും എന്നിട്ട് വെള്ളം വരുമ്പോ അപ്പറത്തും ഇപ്പുറത്തും വള്ളം കൂടി മിക്സ് ചെയ്യുമ്പോ അടിന്ന് മേലക്ക് മീൻ കേറും ആഹ് സമയത്ത് നല്ലോണം മീൻ കിട്ടും കൊട്ടച്ചാല് ഡയിലി ഇതേമാതിരി ആ ക്കാര് പിടിച്ചാണ്ട് എല്ലാർക്കും കൊടുക്കും അങ്ങനൊക്കെ കിട്ടുമ്പോ നല്ല രസാ നമ്മള് വ ള്ളിയും തട്ടൊക്കെ ആയിട്ട് പുടിച്ചാൻ പോയിട്ട് കാര്യല്ല
ഇൻ ഇത് എന്റെ പുതിയാ പ്ലാ ആണ് ചൂണ്ടലൊക്കെ ആയിട്ട് പോയിട്ട് ഫിലോപ്പിയോ ഒക്കെ പുടിച്ച് കൊണ്ട് വരും നല്ല രസാണ് അത്
ആഹ് ചിലർക്കൊരു കമ്പാണ് അതിന്
ഒരിക്ക ഞാനും പോയിന്ട്ടോ ആഹ് മയ മയ ഇങ്ങനെ പെയ്യണ സമയത്ത് നല്ല രസാണല്ലോ
ആഹ് ആഹ്
ആഹ് പാട് പാടത്തേടേലും പോയി ചുണ്ടല് ഇടാന്
ആഹ് ഈഹ് മയത്തേനെ ഇപ്പൊ ഈ തോട്ടീന്ന് പാടത്തേക്ക് കേ റ്റൂലെ ചളി വെള്ളത്തില് അയിറ്റങ്ങക്ക് കണ്ണ് കാണൂല പറ ട്ട് എല്ലോ പാടത്തും അയിറ്റകളുണ്ടാവും
ആഹ് ആഹ്
ഉം രസാണ് പിടിച്ചാന്
ആഹ് നമ്മളൊക്കെ ഇനെ അങ്ങനല്ല ചെറുപ്പത്തിലെ തോട്ടിൽ പോയി മുണ്ടിട്ട് അരിച്ചാട്ടായിന് മീൻ പുടി ച്ചിരുന്ന ആൾക്കാരല്ലേ കണ്ണാ കണ്ണാഞ്ചൂട്ടിനെയും കോട്ടിനെയും
ആഹ് പറയാണ്ടോ കാലോണ്ട് തട്ടിയൊക്കെ പിടിച്ചും
ആഹ്
ഇത്രയും എക്സ്പീരിയൻസ്
ഇന്റെ ചെ ഇന്റെ രണ്ടാമത്തവൻ അങ്ങനെയാ മദ്രസ്സ വിട്ട് വന്നാ നേരം വൈകി കാണൂല ട്ടാ വരുന്നേ എടെ എടെ പോയിന്ന് വിചാ രിച്ച് നോക്കുമ്പോ അവിടെ തോട്ടിൽ നിന്ന് ഉണ്ടാവും മീൻ പുടിച്ച് ഇങ്ങനെ വരുന്നേ ചെള്ളി ചെള്ളിന്റെ കുട്ടികളോ ഒക്കെ ഉണ്ടാവും കൊണ്ട് വരുന്നേ എന്നിട്ട്
ചെളീന്റെ രസം പറയണ്ട ഈ കാട് മൂടി നിൽക്കണ സ്ഥല ത്ത് പോയാണ്ട് ഇങ്ങനെ ഞങ്ങളങ്ങനയാ തട്ടം കൊണ്ട് ഇങ്ങനെ അരിച്ചും ചെറിയ ചെളിയിട്ടും എന്തൊരു രസവാ അത് പൊരിച്ചാന് മുറിച്ചും കൂടി വേണ്ടല്ലോ അതങ്ങട്ട് പൊരി പൊരിച്ചാ അങ്ങട്ട് ചുവപ്പ് കളറായി ഇ ഇങ്ങോട്ട് വരും അല്ലേ ഒരു പ്ര ത്യേക രസവായിന് ആഹ് ആഹ് ആയിക്കോട്ടെന്നാ